ആഹ് ഹലോ ഹലോ ആഹ്
എ
ഹലോ,
കേൾക്കുന്നില്ലേ.
ആഹ് ഇപ്പം കേൾക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ആയി ആ പിന്നെ.
ചിലപ്പോൾ നെറ്റ് വർക്ക് ഇഷ്യൂ അല്ലേ.
അന്ന് രണ്ട് പേരും എടുത്തത് കറക്ട് ഡി
ഹലോ, ആ എനിക്ക് ഇ എനിക്ക് ഇപ്പ അങ്ങനെ അത്ര ഫീലിങ്ങ് ഒന്നില്ലട്ടോ എനിക്കും. ആഹ് കല്യാണം കഴിഞ്ഞ ഉടനെക്കെ ഒരു ഭയങ്കര ഇതായിരുന്നു എന്താ വെച്ച കഴിഞ്ഞാല്. നമ്മളെ കൂടെള്ളോർ കോളജിലൊക്കെ എതിയാ സമയത്ത് ഏറ്റവും ചെറിയ കുട്ടി ഹൈറ്റും ഇല്ല വെയിറ്റും ഇല്ലാത്ത ചെിയൊരു കുട്ടി ഞാനായിരുന്നു പിന്നെ ഇതേപോല ഓപ്റ്റോമെത്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത്. പിന്നെ അവിടുന്ന് പിന്നെ ഇതെപോലെ കോളേജിൽ നിന്ന് ടീച്ചേഴസ് ചോദിച്ചു തിൽ ആരെങ്കിലും മാരീഡ് ആണോ ചോദിച്ചപ്പോ ഞാൻ മാത്രമാണ്. മേരീഡ് ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫ്രണ്ട്സ്. ഫ്രൻഡ്‌സൊക്കെ ഇങ്ങെനെ നോക്കാ എല്ലാരും ഇങ്ങനെ നോക്കാ. ഇത്ര ചെറുപ്പെ ഒക്കെ ഇന്നിലേറെ ഹൈറ്റും വെറ്റും ഒക്കെള്ള ആൾക്കാരാണ്. പക്ഷെ ആരെയും ഇങ്ങനെ കല്യാണം കഴിച്ചി നമ്മള് മാത്ര കല്യാണം കഴിച്ചു വന്നപ്പോ എല്ലാവർക്കും ഒരു അതിശയയിരുന്നു ഫസ്റ്റ് കാണുന്ന കുട്ട്യാൾക്ക്. കൗതുകേർന്നു.
മ്മ് ഹ്.
ഹസ്ബൻ്റ് പഠിപ്പിച്ചുട്ടോ ആളന്നെയാണ് എന്നെ പഠിപ്പിച്ചതും ഒക്കെ ആ പിന്നെ പഠിച്ചു. നല്ല സപ്പോർട്ടീവ് എല്ലാത്തിനും എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ടീവണ് ആള്.
ഹ്മ് ആഹ് ദൈവം തന്ന നിധി.
ആഹ് നിധി സത്യായിട്ടും.
അ നന്നാണ് അതപ്പോഴും ഞാൻ പറയാം നമ്മള്. വേറെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് ആണെങ്കില് ഇപ്പം. ഉം കല്യാണത്തിന് മുമ്പ് എങ്ങനാന്നുള്ളതല്ല അതിന് ശേഷം ഉണ്ടാവുന്നതാണ്. കറക്റ്റ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നേ.
സത്യയായിട്ട് നമുക്ക് ശേഷം ഉള്ളതാണ് നമ്മുടെ. വേറെ ജീവിതത്തിന്റെ തന്നെർണയിക്കുന്നു ചിലപ്പോ. ഒരുപാട് ഫ്രീഡം കിട്ടി നല്ലോണ്ണം പഠിച്ച് വളർന്ന മക്കളക്കാരം ച ചിലപ്പോ ചില. ചിലപ്പോ കല്യാണം കഴിയുന്നോട് കൂടെ എല്ലാ അവസാനിക്കും. ഇപ്പം ഇന്ക്ക് ഒക്കെ നല്ല ഓർമണ്ട്. ആഹ് അപ്പൊ നല്ലോർമ്മയുണ്ട് ഇന്റെ കസിൻസ് ഒക്കെ ഇണ്ടാട്ടോ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ആള് പിന്നെ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ് ഇതേപോലെ തന്നേ പത്താം ക്ലാസ്സി ഫുള്ള് എ പ്ലസ് ആയിരുന്നു ആ പത്താം ക്ലാസ്സ്‌ കഴിഞ് പ്ലസ്ണ് സയൻസ്ടുത്ത് പടി പിന്നെ സമയത്ത് ഇതേപോലെ കല്യാണം വന്നു പിന്നെ കല്യാണം വന്ന പാടത്തന്നെ കല്യാണം വന്ന പ്പാടെതന്നെ പിന്നെ കെട്ടിച്ചു ഇവര് ല് അപ്പൊ അവര് പറഞ്ഞു. പിന്നെ പഠിപ്പിക്കാ ഞങ്ങൾ പഠിപ്പിച്ചോളാ അത് പ്പ എന്താ കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ ആ അങ്ങനത്തെക്കെ ഒരു മൈൻഡ് ആയിരുന്നു അവിടുന്ന് പറഞ്ഞിരുന്നത്. ച്ചെക്കന്റെ വീട്ടുകാർ ഇതിൽ വു പിന്നെ ഇതേപോലെ കല്യാണം കഴിഞ്ഞു അവ പ്ലസ് വണിൽ പഠിക്കുന്ന മോളെല്ലേ അപ്പൊ അവിടെ ചെന്നൊ ക്കുമ്പോ അവിടെ കൊറേ ഇങ്ങനെ ജോയിന്റ് ഫാമിലിയാണ് പിന്നെ ഫുഡും ഉണ്ടാക്കണം അപ്പൊ ഇവള് സ്കൂളിൽ പോയി പോയിക്കഴിഞ്ഞാലും വരുമ്പോഴേക്കിന് ഇവൾക്ക് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ജോലി അവിടെ ഉണ്ടാവുത്ര ഇപ്പൊ പത്രം കഴി അങ്ങനെയാണങ്കിൽ അവള് വരുന്നത് വരെ ക്ലസ് കഴിഞ് വരുന്നത് വരെ ആ പത്രം അവിടെ തന്നെണ്ടും പിന്ന അവൾ വന്നിട്ട് ശേഷം കഴികി വെക്ക ഇട്ത്ത് വെക്ക അങ്ങനെയൊക്കെ ആയിട്ട് ആൾ ഇതില് ആദ്യംഇങ്ങോട്ട് ഇതായി നല്ല മാർക്ക് ഉണ്ടായിരുന്ന കുട്ടി പിന്നെ ജസ്റ്റ് ആഹെ ഡൗൺ ആയി പോയി പിന്നെ പ്ലസ് ടു പകുതി വരെ പോയി ഫുള്ളാക്കിയില്ല നിർത്തി
ഓ ഓ
അങ്ങനെ അങ്ങനെയുണ്ടോ ഒരുപാട് പേരു ഇത് ഇനിക്ക് ഭയങ്കര മടിയായിരുന്നു പഠിക്കാൻ വലിയ താല്പ ര്യ ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്ക സുഖായിട്ട് ഇങ്ങനെ നടക്ക അതൊക്കെല്ലേ നമ്മള് എത്നാച്ചാല് ചെറുപ്പം തൊട്ടേ അതാണ് കേൾക്കാണത് പെൺകുട്ടികളെ പഠിപ്പിച്ചട്ട് കാര്യാ ല്ല്യാ അവർക്ക് പിന്നെ എന്തായാലും കൊറ ച്ച് കഴിഞ്ഞ കെട്ടിച്ചുവിടാനുള്ളള്ളതല്ലേ ഇതൊക്കെ കേക്കണേ അപ്പൊ നമ്മടെ മൈ തന്നെ നമ്മള സ്കൂളിലൊക്കെ ആണെങ്കിലും തന്നെ സ്കൂളിൽ പോണ സമയത്ത് ഇതേപോലെ ഫ്രണ്ട്സുകളൊക്കെ കൊറെ കല്യാണം കഴിഞ്ഞട്ടുണ്ടാവും അപ്പൊ അവരുടെ ഹസ്ബൻഡ്മാർ ഇങ്ങനെ കാറിലും ബൈക്കിലും ഇങ്ങനെ കൊണ്ടന്നാക്കും. പിന്നെ അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ച് കൊടുക്കും അപ്പ ആഹ് നമുക്കൊരു ഫാന്റസി ലൈഫ് അല്ലേ കല്യാണം കഴിഞ്ഞ് ന്ന് പറഞ്ഞാൽ രസാണ് സംഭവാണ് അതൊക്കെയല്ലേ ചിന്തിക്കണ അല്ലാണ്ട് ഇത് കഴിഞ്ഞിട്ടില്ല കാര്യങ്ങളോ ഒന്നും അറിയാല്ല അതായിട്ടില്ലല്ലോ അപ്പൊ ഇപ്പവരില്ലോ
ആഹ് ആഹ്
അങ്ങനെ ഇതായിരുന്നു പിന്നെ പ്ലസ്ടു കഴിഞ്ഞാരെ ഹസ്ബൻഡന് പഠിക്കണത് ഭയങ്കര ആഗ്രഹയിരുന്നു ആള് പിന്നെ ടെൻത്തിലും പ്ലസ്ടുലുംക്കെ അത്യാവശ്യം നല്ല മാർക്കോടകൂടെ പ്ലസ്ടു സയൻസ് തന്നെയാണ് പാസ്സായത് പിന്നെ അപ്പൊ ആ സമയത്ത് ഞാൻ ഫിനാൻസ് സിങ്ങിന് പോകാൻ ഭയങ്കര താല്പര്യ പക്ഷെ ഫ ഫാമിലിയില് ഫിനാൻഷ്യലി ഭയങ്കര എന്നെ ബേക്കയിരുന്നു ആ സമയത്തൊക്കെ
ഓ ഓ അതുകൊണ്ട് പറ്റിയില്ല.
ആഹ് അന്നൊന്നും ആരുംഅങ്ങനെ ലോൺ എടുത്തൊന്നും പഠിക്കോന്നും ചെയ്യില്ല അങ്ങനെ എജി കെച്ച്ലോണ്ന്നൊക്ക പറഞ്ഞ്കഴിഞ്ഞാ പേടിയാണ് വീട്ടുകാർക്കൊക്കെ
ആഹ് പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും ഇല്ല
ന്നി ഇപ്പ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പ ഇപ്പ ആരാണെങ്കിലും എങ്ങനെയാണെങ്കിലും മക്കളെ പഠി പ്പിക്കണം എന്നുള്ള ഒരു മൈൻഡ അല്ലേ പേരൻറ്സിന്ഉള്ളൂ ഇപ്പഴത്തെ സാഹചരത്തില്
അപ്പ പിന്നെ അങ്ങനെ ആൾ ക്ക്‌ പഠിക്കാൻ സാധിച്ചില്ല. അപ്പൊ ആ ഒരു സങ്കടം പിന്നെ ആള് ഡിഗ്രിക്ക് ചേർന്നതേര്ന്നു ബീ കോമിനു ചേർന്നു സയൻസ് എടുത്ത് പഠിച്ചിട്ട് പിന്നെ ബികോമിന്ഡിഗ്രിക്ക് ചേർന്നുഅത് അങ്ങനെ കോളേജില് ചേർന്നിട്ട് പ അങ്ങനെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് ബാക്കിയുള്ള ടൈമ് അങ്ങനെ പഠിച്ചതേരുന്നു കൊറേ കഷ്ടപ്പെട്ടാ പഠിച്ചത് ആ അപ്പൊ ആ ആള്ന്നെ കല്യാണം കഴിക്കണത് ഇൻക്ക് പതിനേ എനിക്ക് പതിനേഴ് വയസും ആൾക്കന്ന് ഇരുപത്തി രണ്ട് വയസുആണ്. ന്നെ കല്യാണം കഴി മ്പോ ആൾക്ക് ഇരുപത്തിരണ്ട് വയസേള്ളു അതോ അപ്പൊ പിന്നെ ആൾക്ക് ഭയങ്കര ആഗ്രഹം പഠിച്ചേ തീരുള്ളൂ അപ്പൊ അപ്പൊ ആ എന്നോടു പറഞ്ഞു ഞാൻ കശ് ഷ്ടപ്പെട്ടിട്ടണെങ്കിലും വേണ്ടില്ല എനിക്ക് ബി എസ് ഇ ന്നുള്ളതൊരു സ്വപ്നാണ്. നീ ഓപ്റ്റോമെട്രിക്ക് ചേർന്നോ അങ്ങനെ
ആഹ്
പിന്നെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ്ല്ന്നെ പഠിപ്പിച്ചു
ഉം
ഇതായിട്ടും കൊറെ കഷ്ടപ്പെട്ട്ക്ക്‌ണ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് പട്പി പിന്നാള് പൊറത്തു പോയി
ആഹ് ആഹ് എവിടെ ദുബായിലോ
ഖത്തറിലാണ്
ആ ഖത്തറില ആഹ് ആഹ് ആഹ്
ഉ ഉം ഇപ്പ സ്വന്തായിട്ടന്നെ പരിപാടി ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങനെ പോണുണ്ട വിടെ ഞങ്ങളെടക്കങ്ങട്ട് പോകും. ആള് ങ്ങട്ട് വരും എടക്ക്, അങ്ങനെങ്ങനെ പോണ് ണ്ട് അപ്പ വീട് പിന്നെ വീടായി വീട് പണി കഴിഞ്ഞിട്ട്പ്പേകദേശം ഒരു വർഷം ആവണേ ഉള്ളൂ. അപ്പതിന്റെ കൊറച് ചൂടെ ഒരു ഫിനാൻഷ്യലി ചെറിയൊരു ടൈറ്റ് ലാണ് പ്പൊ
ആഅ ഓ ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ
ഒരുമിച്ച് ഇല്ല ലോണൊന്നു എടുത്തിട്ടില്ല എന്റെ ഗോൾഡ് കൊർച്ച് ആൾക്കൊരു നിർബന്തേര്ന്നു. ഗോൾഡ് വിക്കൂലന്ന്ള്ളത്. ന്റെ ഗോൾഡ്ട്ത്ത്ട്ട് ഒരു ന്റെ ത്രിംകാലായിട്ട് ന്റൊരു ഗോൾഡൊന്നും ട്ത്തിട്ടില്ല ഒര് സ്ഥലം വാങ്ങിച്ചീനോ വീട് വെച്ചീനോ ഒന്നുട്ത്തിട്ടില്ല, അപ്പൊ ഗോൾഡ് കൊർച്ച് പണയം വെച്ച് ട്ട്ണ്ട്. അപ്പൊ ആൾക്കൊരു ആളൊരു സ്വപ്നേയിരുന്നു അതും ന്റെ തൊന്നുംട്ക്കാണ്ട് ആൾക്ക് സ്വന്തായിട്ട്ന്നെ വീട് വെക്കണംന്ന്ള്ളത്. അത് നിൻക്ക് നിൻ്റെ പാരൻസ് സ് തന്നതല്ലേ പറിം. അപ്പൊ അത് കൊർച്ച് പണയ ല്ണ്ട്. അപ്പതും കൂടിട്ത്തു കഴിഞ്ഞാലേ ആൾക്കൊരു സമാധാനണ്ടാവുള്ളു അത് കഴിഞ്ഞിട്ട് വേണംന്നിപ്പോ ഒന്നെങ്കിൽ നാട്ടില് ആളൊന്ന് സെറ്റിലായി കഴിഞ്ഞാ ആൾ സെറ്റിലായി കഴിഞ്ഞ ഇൻക്കും കൂടെ ജോബിന് പോവാല്ലോ നാട്ട്ന്ന്
ആ ആ ആ ആഹ് കുട്ടികള് വലുതായല്ലോ അപ്പം പിന്നെ
ആഹ് ഇനി എന്തുവാന്ന് മോന് ചെറുതാണ്. രണ്ട് വയസേ ആയിട്ടുള്ളു അംഗനവാടിലാക്കാൻ ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്ക് നാട്ടിൽ നോക്കാം ഒന്നെങ്കിൽ അവിടെ സെറ്റിൽ ആയിട്ട് അവിടെ നോക്കണം അല്ലെങ്കിൽ ഇവിടെ നോ
ഇവടെ ആഹ് ഹഹ
പ്പന്നന്നെ പറഞ്ഞിരുന്നു ആള്, ജോബ് നോ ജോബിന് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കൊറച്ച് കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ഞാനെന്നെ പഠിപ്പിക്ക്‌ണത് ഇപ്പൊ ഇൻക്ക് നിനക്കൊരു ജോലി വേണം ന്ന്ല്ല രീതിക്കല്ലട്ടോ ന്നറ്യേപ്പളും. എന്നുവെച്ച് കഴിഞ്ഞാല് ചെൽപ്പോ നമ്മ സാഹചര്യത്തി ങ്ങണ്ട് കൊണ്ട് ജോ ജോലിക്ക് പോകാ പറ്റുന്നില്ല മക്കളും വീട്ടത്തെ കാര്യങ്ങളൊക്കായിട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഇനിക്ക് നാളെ എന്തെങ്കിലും സ സംഭവിച്ചു കഴിഞ്ഞാല് നീയും മക്കളും വേറൊരാളെ മുന്നില് പോയി കൈനീട്ടാൻ പാടില്ല അതിന്റെ ഒരാഗ്രഹമാണ് അതിന് വേണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് പഠിപ്പിക്കുന്നേ
ആഹ ആഹ
ആ നമ്മള് വെച്ച കഴിഞ്ഞാല് അത് വച്ച ഇപ്പ ഇപ്പ ഒരുപാട് ആള് അറിയാം പെട്ടെന്നൊക്കെ ഹസ്ബൻഡുമാർക്ക് എന്തെങ്കിലും പറ്റിട്ട് പിന്നെ അവര് ആ പിന്നീട് ഇങ്ങനെയാരിക്കോ അപ്പൊ എന്നോട് പറയാ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ലാറ് യും നമ്മളുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാലോ എത്രയിതയാലും
അതാ എന്ന എപ്പോഴും എന്നുവച്ച് കഴിഞ്ഞാ പ്ലസ് ടൂ മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാ ഒന്നും നമുക്ക് ജോലി
ഒന്നും ഒന്നും കിട്ടൂല്ല കിട്ടൂല്ല ഇപ്പ എന്താ ഡിഗ്രിക്ക് തന്നെ ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ ആ വേണ്ട ഡിഗ്രിനെ ഇപ്പ ആർക്കും വിലയില്ല
ആണോ അങ്ങനായി പോയി കാരണം എ എന്നിട്ട് ഡിഗ്രിയും പി ജിയും എടുത്ത് എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് ഓക്ക് എനിക്ക് ജോബ്സെറ്റ് ഇതുവരെ ഒരു ജോബ്സെറ്റ് ആയിട്ടില്ല ഞാൻ ഡിഗ്രി ബി എസ് സി ബോട്ടണി ആയിരുന്നു ബി എസ് സി ബോട്ടണി
ആഹ
എം എസിബയോടെക്നോളജി ഇത് കഴിഞ്ഞ് സെറ്റ് ആവാതെ ഞാൻ വിചാരിച്ചു എന്നാ ഇനി ഒരു ബി എടുക്കാം അതാവുമ്പ ഒരു പ്രൊഫഷണൽ ആയിട്ട് നിക്കത്തില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രൊഫഷണൽ ആയിട്ട് എടുത്ത കഴിഞ്ഞാൽ നമ്മുക്ക് ഒരു ഹെൽപ്ഫുൾ ആകും അല്ലതെ ഞാൻ ഈ സാധനം വച്ചൊണ്ടിരുന്ന് കാരണം ഒരുത്തിരി പേര് ഇത്
മാത്രവു ല്ല പിന്നെ ബി എഡ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്കൂളിൽ കേയറണെങ്കില് ചാർജ് കണ്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഞെട്ടിപ്പോവും ഗവൺമെന്റ് സർവ ഇതിലക്കെ മാനേജ്മെന്റിലൊക്കെ കേറി കേറണംന്ന് കണ്ട് കഴിഞ്ഞാല് സ്കൂളിടീച്ചർആയിട്ടൊക്കെകേറണം ന്ണ്ടങ്കിൽ ആ ഭയങ്കരഇതാല്ലേ എന്താപ്പത്തെ ഒക്കെ ക്യാഷ് കെടട്ട്യാഎല്ലാത്തിനും ജോലിണ്ട് അല്ലാത്തവർകൊക്കെ കണക്കാപ്പൊ അല്ലെങ്കിപിന്നെ പി എസ് സി പി എസ് സി ട്രൈയ്യ്ണ്ടാ
പി. എസിട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും ത്തണ്ട്സെറ്റ്ആവുന്നില്ല എഴുതുന്നൊക്കെണ്ട്
നൊക്ക്യോക്ക്‌ട്രൈ ചെയ്തോണ്ടൊക്കെ ഏതായാലും
ആഹ് നമ്മള്അതിനായിട്ട് അങ്ങ് സമയം കളയുന്നില്ലല്ലോ ഇതിന്റെഎട ഞാന് ഈ സമയം അട് ക്കറംലയിരിക്കും എന്തേങ്കും പഠിക്യുന്നെ ഫോനികത്ത് എന്തേലും കാുമ്പോഴാരിക്കുംഎന്തെങ്കിലും പഠിച്ചുടതുടങ്ങുന്നേ അപ്പോഴത്തേക്ക് ഞാനൊരോനങ് പഠിച്ചു വരുമ്പോഴത്തേവിടെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ആയി ഇല്ല തലേന്ന് പിന്നെനിക്ക് ടെൻഷൻ അങ്ങനെങ്ങനെ അങ്ങനെപോന്ന്
ഏതായാലും ഇത്രഒക്കെ പഠിച്ചില്ലേക്കെകിട്ടും
ഏഹ്
ഏതായാലും ഇത്രയൊക്കെ പഠിച്ചിലെ കിട്ടുന്നറിയ
ഉം പിന്നെ
പഠിക്കാൻ പഠിക്കാൻതൊടങ്ങി പറ പഠിക്കാ തുങ്ങിക്കഴിഞ്ഞാഞൻ പല ജോലിക്ക്‌ കിട്ടീട്ട് മാത്രം കല്യാണം കഴിച്ചാ മതിഓക്കെ അല്ല ജോലിക്ക് നീപോയി തൊടങ്ങിയിട്ട് നീ കല്യാണം കഴിക്കാണെന്നുണ്ടെങ്കി പൊലും പിന്നെ നിനക്കാ ജോലി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാ നേരെ മറിച്ച് ഇനീ ഏകദേശം ജോലിന്റെ അട്ത്ത് വരെ പഠിച്ചിട്ട് കല്യാണം കഴിചെയ്ഞ്ഞ ചെലപ്പോ ജോലിക്ക് പോവാൻപറ്റിന്ന് വെരില്ല അപ്പൊ ജോലി കിട്ടിറ്റിനിഏതായാലും കല്യാണം നോക്കാനല്ലത്
ഉം അതായിച്ചി ഞാന് ഈമനസ്സി ഉദ്ദേശിക്ക്‌ന്ന പക്ഷേ ഈനമ്മടെ ചുറ്റുള്ള കുറച്ചു പേർക്ക് വീട്ടില് കൊഴപ്പുല്ല
വീട്ടിൽ പോയിക്കണ്ടല്ല നമ്മളെ കൊറച്ച് അമ്മായിമാരും അമ്മാവമാരും കൊർച്ച് അലോ അയൽ വാസികളുണ്ടാവും അവർക്ക് ഒര് കല്യാണ ഇനി ഓര് സൽക്കാരത്തിന് പോയി എന്തെങ്കിലും പോയിക്കഴിഞ്ഞ ആഹ് അല്ല എന്താ കെട്ടനൊന്നും പ്ലാനില്ലേ ചോയ്ക്കലില്ലേ ഇങ്ങനെ വീട്ടിലിരിക്കാനാണോ വിചാര്ച്ച് ങ്ങനെ തൊടങ്ങി അങ്ങ് തൊടങ്ങും
ആഹ് ആഹ് ആ ശെരി ചേച്ചി ഞാൻ വിളിക്കാവേ
ആഹ് ഓക്കെ ഓക്കെ
ആഹ് ശെരി